അപ്പൊ കേക്കണ്ട് കേക്കാന്ണ്ടോ?
ആ കേക്കണണ്ട്
ആ ആ ഇപ്പൊ കേക്കണ്ട് കേക്കണ്ട് ഇത്തെ ഉണ് കഴിഞ്ഞ?..
ഉം.. ഉണൊക്കെ കഴിച്ചിട്ട് ഇരിക്ക
ഏ ഉം പന്ത്രണ് ഏ ആ ഊണ് കഴിച്ചു ഉം
പിന്നെന്താ?
പാത്രങ്ങളൊക്കെ കഴുകിവെക്കോ നിങ്ങള് രാത്രി?
ആ പാത്രം കഴുകലൊക്ക കഴിഞ്ഞു ആ പാത്രം ഒക്കെ കഴുകിവെക്കും ഉം.. പാത്രം കഴക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്ക ഇനിയിപ്പോം ഒറങ്ങണം കൊറച്ച് കഴിഞ്ഞിട്ടേ ഒറങ്കോളൂ
അതെ എത്ർ എത്ര മണിക്കാ കിടന്നുറങ്ങാ?
ഒര് പത്തരൊക്കെ ആവും ഉറങ്ങുബോളേക്കും
ആ ആ
ക്കൊന്നും ആ കിടന്നുറങ്ങാറില്ല
അതെ രാവിലെ ത് എപ്പളാ ഏണിക്ക? ചായേം കടിയൊക്കെ ഉണ്ടാക്കണ്ടേ?
ആഹ് രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കും എല്ലാർക്കും നേരത്തെ എണി മോനൊര് ആറര ഏഴ് മണിയൊക്കെയാവും എണീക്കൻ പിന്നെ കുത്തി വിട്ടാ മാത്രമാണ് നേര്
ഉം നാളെന്താ കടിണ്ടാക്കണത്?
ഏ നാളെയോ നാളെ നാളേ ന്താ ഇണ്ടാക്കണേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല നാളെ എഴുന്നേറ്റപ്പോം എന്താ തോന്നണ അങ്ങ ഇണ്ടാക്ക ന്നെ
അതെ അതെ ആ
മ്മ് മ്മ് ഇപ്പെന്താ അവിടെ എന്ത?
ഇവടെന്താ.
നാളെക്ക്
നാളക്ക് എന്താ കടല വെള്ളത്തില് ഇട്ടിട്ടുണ്ട് ഇനിപ്പോ എന്താ ഉണ്ടാക്.. കള് ഈ പുട്ടോ? എന്തേലുമുണ്ടാക്കാം ഇട്ട് നാളെ പട്ടാമ്പി പോണം പ ട്ടാമ്പിക്ക് പോണം അപ്പം പിന്നെ വേഗ ആവണത് ഉണ്ടാക്കണം വിചാരിച്ചിട്ട
ഉം...
പ്ളല്ലേ നല്ലത്
അതെ അതെ അതെ...
അല്ലേ
ഉം
ഉം നാളെ ചേച്ചി വരാ പറഞ് ന്റെ പല്ല്പറിക്കാനേ അപ്പൊന്ന് തനിച്ച് ചെല്ലാം പറഞ്ഞിട്ടുണ്ട്
അയിശരി ആ മ്മ് എന്താപറ്റിയേ?
പല്ല് പല്ല് വേദനായിട്ടെ പല്ല് വേദനായിട്ടേ പൽ പല്ല് പറി ന്നം പറഞ്ഞുണ് രണ്ട മൂന്ന് ദിവസം മുന്നേന്നപ്പോ ഒരാഴ്ച മുന്നേ യിട്ട് പോയിരുന്നു അപ്പൊ പല്ല് കേട് പൊത്താണ് പറിക്കണം ന്നൊക്കെ പറഞ്ഞു അപ്പൊ തിങ്കളും വ്യാഴമള്ളുഅത്ര പറിക്കല്
ആത്തരി
ആ ന്നിട്ട് അവിടെ തന്നെ രക്തം ടെസ്റ്റ് ചെയ്യാനും ഷുറോ ന്തൊക്കെ നോക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ത് നാളെ വാങ്ങിട്ട് ഒമ്പത് മണി നമ്മളേക്കക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് പല്ലി പറക്ക ഉ അപ്പൊ തുണക്കൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ണ്ട്
പിനന്ത പിന്നെ ഇൻഡക്ഷൻ കുക്കർ കേടാ അപ്പ അതൊന്ന് കാണിക്കും വേണം
രി അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല
ആഹ് നന്നാക്കണ കടൽ ഒന്നന്ന് കേറിട്ട് ആ പട്ടാമ്പി തന്നെയാണ് പോണ സ്ഥലത്ത് തന്നെയാണ്
ഉം ഉം ഉ അ ശരി
പിന്നെ എന്താ പരിപാടി ഉ
പിന്നെ എന്താ പരിപാടി ഏതാ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ
ആ സ്നേഹ സ്നേഹ പോയിട്ട് ലി ലോ സ്നേഹ പോയിട്ടില്ലല്ലോ പറുക
ആ അതെ അതെതെ
നാളെ നാളെ പോ ഉണ്ടാവുള്ളു നാളെ ജോലിക്ക് പോന്നൊവക വേണെങ്കിൽ
ഉം അതെന്ന
ർ കുട്ടിയുടെ വർത്താനൊക്കെ കേൾക്കുന്നുണ്ട്
അതെ
ആ വേസ്റ്റാട്ട് എന്തു പോല കുട്ടീനെ കളിപ്പിക്കുന്ന വച്ചിട്ടാ അമ്പുവോ ബുവോ വുള്ച്ചിട്ട്
ഉം ഉ
നല്ലോണം കളിപ്പിക്കിണ്ട്
വേറെന്താ അവിടെ മഴ ഉണ്ടോ
ഏയ് മഴ ന്നുല്ല
മഴന്നല്ലേ അതെ പ്പ ശരിക്കും നല്ല മഴയൊക്കെ ഉണ്ടാവണ്ട സമയല്ലേ
ആഹ പക്ഷേ ഇല്ല അതിന്റെ ഇടൽ ഒരു ദിവസം നല്ല പാറ്റും പണ ആ പെയ്തതാ പിന്നെ കാര്യായിട്ടൊന്നും ചെയ്തിട്ടില്ല അന്ന് അന്ന് പാലക്കാട് റെഡിഅലെർട്ടൊക്കെ പ്രഖ്യാപിച്ച പക്ഷെ അത് അന്നണ്ടായതാ മഴ പിന്നെ കാര്യയിട്ട് ഇങ്ങനെ ചാറ പോവ്വാ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട്
അതെ പിന്നെ ശരിക്കും ഈ സമയത്തൊക്കെ ഏ മഴ പെയ്തിട്ട് കുട്ടികൾക്കൊക്കെ എന്തങ്ങനെ റെഡ് അലേർട്ട ആയിട് ലീവ് കിട്ടേണ്ട സമയല്ലേ
ആ ആഹ് ലീവ് കിട്ടണ്ട സമയന്നെ പക്ഷെ ഇപ്രാവശ്യം അത്ണ്ടായില്ല ചില വല്ലത്തി അല്ല ഈ മഴ പെയ്യാതെ ജൂൺ സമയത്ത് വെള്ളമല്ലാതെ സ്കൂൾ തുറക്കാനൊക്കെ വയ്‌കലുണ്ട്
അതന്നെ
ഇപ്രാവശ്യം വെള്ള അയറക്കുന്നു പക്ഷെ മഴ കുറവാ
അതെ മഴ കുറവാണ് ഇപ്പൊ അതും ഒന്നരടൊക്കെ മഴയള്ളു മഴയുടെ കൂടെ വെയിലും കാണ
ആ അല്ല പിന്നെ ഇപ്പഴത്തെ നോക്കണ്ട ചിലപ്പോ ഇറ കഴിഞ്ഞാ നല്ല മഴും ഇപ്പായിട്ടത് നോക്കിട്ട് ക ഉണ്ടാവില്ല മഴേ പിന്നെ ഇരിക്കുന്ന ചെലപ്പോണ്ടാവുള്ളൂ ഒരു നാലു ദിവസം അടുപ്പിച്ചി മഴ കൊണ്ട് തോരാതെ പെയ്ത വെള്ളത്തോട് വെള്ളവും
അതെ അതെ.
പറഞ്ഞു നോക്കിട്ട് കാരില്ല്യേ.
അതെയല്ല അതും ശരിയാണ് ഇനിയിപ്പ ഇണ്ടായ വെയിയില് വെച്ച് നോക്കുമ്പോ നല്ല മഴ ഉണ്ടാവണ്ട്.
ഉം ഉം ഉം. പെയ്യാനും പെയ്യാതിരിക്ക പിക്കനും സാധ്യതയിണ്ട് പറഞ്ഞില്ലേ?
അതന്നെ, അതന്നെ പിന്നെ നിങ്ങളെ വീടൊക്കെ എവിടെ? എങ്ങനെ ടൗൺ ഏരിയ
ഏയ്, ഏയ് ടൗണൊന്നല്ല ഒരു കുറച്ചുള്ളിക്കാ.
ഉള്ളിലക്കാണൊ ആ ശരി. അവിടെ എങ്ങനെ കായല് പാടം അങ്ങനെ എന്തെങ്കലും ഉണ്ടോ?
തോട് തോടുണ്ട്, കൊറച്ചങ്ങോട്ട് പോയാ തോടുണ്ട്. കുറച്ചങ്ങിട് പോണം. ഉം കൊർ നടക്കണം ഒരു അര കിലോമീറ്റർ. ഏ? പുഴയൊന്നും ഇല്ല്യാ, തോടുണ്ട് തോട്. തൊടുണ്ട്, റെയിലിണ്ട്. റെയിലിൽ കൂട വണ്ടിയൊക്കെ പോവാ, തോടിന്റടുത്താ റെയില്. ആ ആ തീവണ്ടി പാടത്തേക്കെറങ്ങി നിന്നാ റൂട്ട് ഞങ്ങള് വീടിന്റെ അവി താഴത്തേക്ക് ഇറങ്ങി നിന്നാ തീവണ്ടി പോണ കാണാം. ഉം. ട്രെയിനില് പോയിട്ടിണ്ട?
ഞാനാ? ആ പോയിട്ടുണ്ടല്ലോ.
കുറേ ദൂരം?
കൊറെ ദൂരം പോയിട്ടുണ്ട്, ആഹ് ഇണ്ട് ഇണ്ട് പോയിട്ടിണ്ട് പോയിട്ടിണ്ട്.
അതെ. ഉം ഉം ഉം എങ്ങനെ ഇഷ്ടാണോ ട്രെയിനില് പോവാൻ?
ഉം ട്രെയിനിലും
ട്രെയിനാ നല്ലത്, ബസ്സാ നല്ലത്, യാത്ര ചെയ്യാൻ?
ട്രെയിൻ തന്നെ.
ന്നത് പക്ഷെ കൊറെേ ദൂരം പോണം, ബസിലത്തെ പോലെ കേറി ഇറങ്ങരുത്.
ആഹ് കേറി ഇറങ്ങാൻ പാടില്ല, അല്ല കൊറെ ദൂരം പോവാനാണ് ട്രെയിൻ നല്ലത്.
ആഹ് ട്രെയിന്, ട്രെയിനാ നല്ലത്.
ഉം, പിന്നെ ഞാ ഞാൻ ഉദ്ദേശിച്ചത് യാത്ര ചെയ്യാൻ സുഖംന്ന് പറഞ്ഞത് മറ്റത് നമ്മുടെ ബസ്സലാച്ചങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ? പിന്നെ ചേലോര് ശ ഛർദ്ദിക്കുക അങ്ങനത്തെൊക്കെ പ്രശ്നുണ്ട്, മറ്റേത് ട്രെയിനിലാച്ച നമുക്ക് പിടി ച്ചില്ലെങ്കിലും നമക്ക്
ആഹ്, പിടിച്ചില്ലെങ്കിലും നിക്ക.
കിടന്നുറങ്ങാം.
ഉം ഉം.
അങ്ങനത്തൊക്കെ ഒരു എന്തേലും, ഇപ്പൊ ചായ അങ്ങനെ എന്തെലുമൊക്കെ കുടിക്കുകൊക്കെ ചെയ്യുമ്പോ മറ്റേ ബസ്സിലാച്ചാല് തുളുമ്പി പോവും, അതൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല, പക്ഷെ ട്രെയിനിലാച്ചൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചാലും, ആ വെള്ളം ചായൊന്നും
ഉ, ഉം. പിന്നെ താഴത്ത് സീറ്റ് കിട്ടീട്ടില്ലെങ്കി മോള്ള് കേറിട്ട് കിടന്നുറങ്ങിക്കൂടെ?
ആഹ്, പിന്നെന്താ കിടുന്നറ
ആഹ് ഇരിന്ന് ഒറങ്ങ, പിന്നെ സീറ്റൊക്കെ നല്ല വലുപ്പ ഇപ്പ ഇണ്ടാവില്ലേ? ഒരു സീറ്റില് നാലാൾക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളു?
അതെ.
ബുക്കിംഗ് ഒക്കെ ആണെങ്കി സുഖാ, അല്ലെ? കിടന്നുറങ്ങിട്ടൊക്കെ പോവാലോ. നിങ്ങളങ്ങിനെ പോക്കിണ്ടാ? ബുക്കിങ്ങിലൊക്കെ പോക്കിണ്ടാ? ട്രെയിനില്? ആ എവിടേ ക്യാ പോവാ?
ഞങ്ങള് ദൂരെ വഴിക്ക് പോകണേന് മാത്രട്ടാ ബുക്ക് ചെയ്യാറ്. അടുതേക് ഒക്കെച നമ്മള് വേഗം എടുത്തിട്ട് അങ്ങനെ പോകാറാണ് പതിവ്. ദൂരേക്ക് ഇപ്പൊ, ബാംഗ്ലൂർ അങ്ങനൊക്കെ വളരെ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ ഒരു ദിവസം ഒക്കെ ട്രെയിനിൽ ഇരിക്കേണ്ട ഒരു ഇത് വരുമ്പോ നമ്മള് ഏ ബുക്ക് ചെയ്യും റിസർവേഷൻ ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്
മം ഷൊർണ്ണൂർക്കൊക്കെ പോണെങ്കി ആ ഷൊർണ്ണൂർ ക്കൊക്കെ പോകണമെങ്കിലേ പിന്നെ വേഗം എത്തും ബസ്സില് പോ പോണേ കാട്ടി വേഗം എത്തും ഇറങ്ങി കയറാനുള്ള സമയം ഉണ്ടാവുള്ളു ഉ
പിന്നെന്താ
പിന്നെന്താ
പിന്നെന്താ പറയണ എത്ര മണിക്കാപ്പ ഉറങ്ങാറൊക്കെ
ആ പത്ത് മണി പത്തേകാല് ഒക്കെ ആവുമ്പ ഉറങ്ങും
പിന്നെ
പിന്നെന്താ വീട്ടിക്ക് പോക്കില്ലേ
ഉം പോക്ക്ണ്ട് ഇപ്പോ അടുത്ത് പോയിട്ട് വന്ന എന്താണ് ഇന്കി കണ്ണ് വയ്യാണ്ട് നീരെക്കെ എടുത്തിട്ട് ആക വയ്യാണ്ടായപ്പോ വീട്ടിക്ക് പോയാർന്നു പോയിട്ട് വന്നു അതൊരു കുരു അതൊരു കുരു വന്നതാ കുരു വന്നിട്ട് പിന്നെ അത് അങ്ങനെ അങ്ങട് നീര് വന്ന് വീങ്ങി ആകെ പ്രശ്നം ആയി കണ്ണിലും മുകളിൽ ആയപ്പഴെ കണ്ണ് അങ്ങട് അടഞ് പോയി കണ്ണ് തുറക്കാൻ പറ്റാണ്ടെക്കെ ബുദ്ധിമുട്ടായി വേദനയും അങ്ങനൊക്കെ ആയിട്ട് ആകെ ഇടങ്ങാറായി ആ പിന്നെ കണ്ട് ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ കണ്ണിലൊഴിച്ചു അങ്ങനെയൊക്കെപ്പോ അങ്ങനെ അങ്ങട് മാറി ഇ ഇപ്പോ കൊയപ്പല്ല ഇപ്പൊ ബേതായി ഇപ്പൊ ഒക്കെ ആയി
മരുന്നോറ്റിക്കണല്ലേ
ഉം മരുന്ന് ഒറ്റിക്കാനുണ്ട്
അതെ നല്ല വേദന ഉണ്ടായിരുന്നോ
ആ നല്ല വേദന ഉണ്ടാവും നമ്മുക്ക് ഈ കണ്ണമ്മന്ന് പറഞ്ഞാ കണ്ണിന്റെ മുകളിൽ മാത്രല്ല വേദന ചുറ്റും വേദന തലയും
ഉം സാധാരണ കുരു ഉണ്ടായാല് കൈ ചൂടാക്കി വെ ല്ലെ ചെയ്യ കണ്ണുമ്മേ കുരുണ്ടായാല് അല്ലേ എല്ലാരും പറയും അങ്ങനെ കൈ ചൂടാക്കി
അതെ ഞാൻ എന്നിട്ട് അങ്ങനെയൊക്കെ വെച്ചാർന്നു അപ്പൊ ഭേദം ആവുന്നാ വിചാരിച്ചത് പക്ഷെ
ആ
അങ്ങനത്തെ നോർമലായിട്ടുള്ള ഒരു കുരുവല്ല ഇത് ഒരു വേറെ എന്തോ ഒരു കുരുവാ മൊത്തം അങ്ങട്ട് നീരായിട്ട്- ആകെ പ്രശ്നായി
പ്രശ്നം ആവും
ഉം ആയിക്കോട്ടെ എന്നാ
പ്രശ്നം ആവും പറഞ്
ഹലോ
ആ ആ
ആ ശരിട്ടാ
ഉം ശരി